ആ പിന്നെന്ത ആ കേൾക്ക്‌ന്ന്ണ്ട് പിന്നെ എന്തൊക്കെയാണ് ആ ഫുഡൊക്കെ കഴിച്ച്. ഇപ്പൊ റൈസ് ചോറ് കയി കാറില്ല
അ എന്താ ഡയറ്റാ
ക്കാന്
എ ഏ ഞാന് ഞാൻ കൊറ കൊർച്ചുസം എക്സസൈസ് ചെയ്ത് പറ്റങ്ങട്ട് കൊറഞ്ഞു പോയി
ഉം ഞാന് ഡയറ്റില് നിന്ന് ഇന്ക്ക് പറ്റ കൊറിയൂല ഇന്ക്കെൻന്തോ തടി ഗുണ്ടസ് പ്പായി നിക്കാണ് അപ്പൊ ഞാന് ഒര് എക്സസൈസ് ചെയ്യ്ന്ന്ണ്ട് മോളെ എന്തോര് എക്സസൈസ് ഹാഫാനവർ രാവിലെ ചെയ്യും അരമണിക്കൂറ് കൈ ഇങ്ങനെ മേലക്ക്‌ങ്ങനെ രണ്ട് കയ്യും ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ചാടും ഒര് മുപ്പതും മുപ്പത്തഞ്ച് വട്ടം അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ വീച്ച വെച്ചിട്ട് ചാടും അത് കഴിഞ്ഞിട്ട് വയർ ഇങ്ങനെ ആ കിടന്നിട്ട് കാല് മങ്ങനെ ഷോള് കാക്കിട്ട് കാല്ങ്ങനെ മേലക്ക് ഇങ്ങനെ വലിക്കും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ
ആ
നമ്മള് കാല്ഇങ്ങനെ പോ ക്കീട്ട് കാലിന്റെ സോട്ടിൽ രണ്ട് കയ്യറ്റ് ങ്ങനെ കൊ ട്ടുന്നപോലെ അങ്ങനെ കൊട്ടും അ
ഞാന് ചെയ്തൊരു എക്സസൈസ് വിട്ടാ രാ
ആ
അതൊന്ന് ചെയ്തോക്കി നല്ല മാറ്റംണ്ടാവും ന്റെല് ഇൻക്ക് ട്ടോ ൻക്ക് നല്ലണ്ണം മാറ്റണ്ടായിന്നു
തന്നെ അയിന് അനക്ക് ഫീഡ് ചെയ്യ്ണ കു ട്ടി കൂടി ഉണ്ടാവുമ്പോ ഒന്നും കൂടി ബോഡി ഇതാവും ഇത് നമ്മൾക്കൊരു പണിയില്ലാതെ അങ്ങനെ കുട്ടാ വായിരിക്കല്ലേ വീട്ടില്
ആ അതന്നെ ഉം
പിന്നെ
വേറെ എന്താ ഇനി മക്കൾ വരാനാകുമ്പോത്തേനന് എന്തേലും ഉണ്ടാക്കുവോ
ഇന്നോ ഇന്ന് കൊറ ഇത്ണ്ട്
ബൈക്ക
ബേക്കറി ആയിറ്റും പിന്നെന പഴവും അതങ്ങനെ പുഴച്ചണ്ട് കൊടുക്കും
ആ ഹ
തന്നെ
ആഹ്.
പിന്നെ എന്ത കപ്പട വേറെ വേറെന്തൊക്കെയാണ്.
വേറെന്താ. ഇനി വൈന്നേരത്തിന് ഒന്നും മെക്കൊന്നും വേണ്ടല്ലേ ചോറൊന്നുംവെ ഒണ്ടല്ലോ.
ഇല്ല ഇല്ല വേകുന്നേരത്തീ ചോർമക്കല്ല.
ഉം എക്ക് തീ കത്തി ക്കാൻ പോവാണ് കറണ്ടുണ്ടോ അവിടെ?
ഇവടെ ആഹ്.
ഇവിടെ രാവിലെ പോയതാ കരുന്ത്.
ആഹ് ഇവിടണ്ടല്ലോ ഇവിടെണ്ട്.
മയ വരുന്നുണ്ടാ.
അതന്നെ ഞാന് കരണ്ട് ണ്ടോക്കിയതാണ് ഞാനിങ്ങനെ പൊറത്താണ്. അപ്പൊ
ഉം.
അങ്ങനണ്ട് അപ്പൊ ഞാൻ അതിന്റെട ഈഹ് ആഹ്. എന്റെ ഒരു മൂത്ത താത്താനൊന്ന് വിളിച്ചതാ.
മ്മ്. മ്മ്.
അപ്പൊ അവൾക്കിത് ഇണ്ടല്ലോ അപ്പൊ അവൾക്ക് എന്താന്നറിയില്ല ങ്ങനെ സെറ്റാവണ്ല അപ്പ അതിനെ കുറിച്ച്ങ്ങനെ പറയായിരുന്നു അതാണ് കുറച്ചു സമയായി പിന്നെ ഞാൻ പറഞ്ഞു ഞാന് എന്റെ ജോലി ചെയ്യട്ടെ.
എ
ഞമ്മള് ജോലി ചെയ്തിട്ടുള്ളന്ന് കാര്യംന്ന് പറഞ്ഞു. ട്ട് പിന്നെ വേറെ എന്തൊക്കാണ് ഇങ്ങള് വേറെ സിസ്റ്റർമാരൊക്കെ വിളി ക്കെലുണ്ടോ ങ്ങള് നാട്ടിലുള്ളേ
ഇല്ല
ഇല്ലേ
ഉം ഉം
അത് എന്താ അവര് വിളിക്കൂലാ എന്തേലും കാര്യണ്ടേ മാത്ര വിളിക്കുള്ളൂ
വിളിക്കുള്ളു
ഉം ശരി മേലെ ഉള്ള രണ്ട് സിസ്റ്റർമാരുണ്ടല്ലോ ഞമ്മക്ക് നിന്റെ മാമന്റെ ഓരതൊക്കെ എന്തേ വിളിക്കും അവരും വിളിക്കൂലേ മെസേ ചേച്ചി ഒന്നും ചെയ്യൂലേ
ഉം ഉം
ആ
ഉം ഇപ്പൊ ഞാന് എങ്ങനെനായാലും സ്റ്റാറ്റസില് ലൈക്ക് കൊടുക്കും അപ്പൊ ഒരു പ്രിന്റ് സ്റ്റാറ്റസിന് ലൈക്ക് തരും
തന്നെ അത് ശരി ഉം പിന്നെ വേറെന്തൊക്കെയാണ് പിന്നെ നിങ്ങക്ക് ഈ മീനും കൊണ്ടൊക്കെ അച്ചാറ് ഇടാനറിയോ
ഇല്ല എനിക്ക് അച്ചാറ് എനിക്കിഷ്ട ഏത് എനിക്കിഷ്ടല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ എരുവിലേക്ക് ഞാൻ നോക്കൂല
ഞാന് എരിവ് ഇഷ്ട്ടൊന്നുമില്ല ന്നാലും അ മക്കൾക്ക് തന്നെ സ്കൂൾക്ക് വെറുതെ കൊടുത്തു വിടാന് ഫുഡ് ഭക്ഷണൊക്കെ ഒരു കുച്ച് അവിടെ കിട്ടും എന്നാലും അവർക്ക്‌ കൊടുത്ത് വിടാൻ വേണ്ടീട്ട്
ക്കോ അവ്ട്ന്ന്
ച്ച് കഴി ക്കും അതിനല്ലേ അവിടെ നല്ല ഭക്ഷണാണ് അവിടെ കൊടുക്ക്ണെ പിന്നെ ചോറ്ണ്ട് തോരനുണ്ട് സാമ്പാറുണ്ട് പിന്നെ എന്താ നല്ല വൃത്തിക്ക് നല്ല ഭക്ഷണാ നമ്മളെ മക്കള് കഴിക്കൂല ഓൽക്ക് വി ഈ തൺത്ത് രാവിൽതന്നെ ഇണ്ടാക്കി കൊണ്ടോണത്. ഞാനെന്തായാലും കൊടുത്തേ വിടൂല ഒരു ദിവസ് സം നമ്മൾ കൊട്
കൊടുത്താ പിന്നെ അതന്നെ പിന്നെ ഇവനന്താക്കുന്നറിയോ എടുത്തിട്ട് പോവും രാവിലത്തെ ദോശ ത്തെ എന്തെങ്കിലുണ്ടെങ്കില് വേഗം പാത്രത്തിലിട്ട് എടുത്തിട്ട് പോവും.
ആഹ് അത് ശരി.
അവന് അങ്ങനൊരു സ്വഭാവാ ഉഹും പിന്നെ ഞാന് ഇന്ന് ചക്കനോട് അട ഇണ്ടാക്കാ വിചാരിച്ചിട്ട് കൊറച്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉം ഇണ്ടാക്കിട്ടില്ല ഇതുവരെ?
അ ആ ഞാനും ചക്ക അടണ്ടാക്കിച്ചില്ല മോളെ.
പഴുത്ത നല്ല പഴുത്ത ചക്കല്ലേ നല്ല പഴുത്തിട്ടില്ലെങ്കിലും കൊഴപ്പല്ല. ട്ട് നല്ല പഴത്തതാണെങ്കില് ടേസ്റ്റേക്കു. ഇങ്ങട്ട് പഴുത്ത ചക്കയിലേക്ക് പിന്നെ ഉം ബെല്ലം ഞമ്മള് ചെരകി ഇടാ
ചക്ക ഇപ്പം വടെ ഇടാനൊരു ആൾക്കാര് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ചക്കക്കെ ഇണ്ട് പക്ഷെ ചക്ക കൊണല്ല ന്നാ ഇണ്ടാക്കാല്ലോ പഴ്പ്പ് ഏറിക്ക്ണ്
ക്കാ മതി
ആഹ് ആഹ് ഇണ്ട് ഇൻക്കയിനാ എലന്റെ ചൊവ ഇഷ്ട്ടല്ല അയില് പൂവടൊക്കെ ഇണ്ടാക്കൂലേ എലടാ ആഹ് ആഹ് അതിനൊരു സൈസ്
എന്നാ നാളെ ഇൻക്ക് കൊറച്ച് എല കൊറത്തു വിടോ
ആഹ എങ്ങനെ കൊടുത്ത് വിടാ വൈമോള ത്ത് കൊടുത്ത് വിടേണ്ടി രും
മയ്യ മോളടുത്ത് കൊടുത്താൽ നിങ്ങക്ക്ങ്ങനെ കിട്ടും വിശകയ് ഓക്ക് നല്ല ഇഷ്ടാ ആ എലെല് ഇണ്ടാ ക്ക്ണത് വഴന്റെല ഇണ്ടെങ്കില് വഴന്റെല മതിയല്ലോ
വായന്റെലണ്ട്
ആ ന്നാ പിന്റെ അത് മതി പിന്നെ ചക്കന നല്ലോണം ഏ ചക്കയും തേങ്ങയും പിന്നെ കുറച്ച് തെ തോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടള്ള പോലെനമ്മളളവിനുരിച്ചിട്ട് ചക്കിയും തേങ്ങയും പിന്നെ ദും- എന്തപ്പാ അയിന്റ പേര് ബെല്ലോ
ആഹ
വെല്ലാം പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് അല്ല ചിരകിട്ടിട്ടാ മതി എന്നിട്ട് വെള്ളം ഉരിക്കി ഒഴിക്കുമ്പോ എന്താറിയോ വെള്ളം കൂടുതലാവാ ചക്കന്ന അടരിക്കുമ്പോ വെള്ള ആവുമല്ലോ എന്നിട്ട് ഇത് പിന്നെ മിക്സിലിട്ടിട്ട് അടിച്ചിട്ട് ഇത് പോ പിന്നെ അരിപ്പൊടി ആണെങ്കിൽ അരിപ്പൊടി ഇടാ ഗോതബ് പൊടിയാണെങ്കിൽ ഗോതമ്പൊടി ഇടാ നല്ല ആഹ് നല്ലോണം കുഴക്ക ഉപ്പ് ഇട്ടിട്ട് ച്ചി ഉപ്പ് ഇട്ടേട്ട് അതാകുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാനെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലയിട്ട് ഇളക്കിട്ട് പിന്നെ ഈ ഇലയിലാക്കിയിട്ട് കുംബാള് കുത്താ വായന്റെലയിലാണ് വായന്റെ ഇലക്ക്‌ ഒരു സ്പുൺ സ്പൂൺ വെക്ക് ഒരു സ്പൂൺ ഇട്ടിട്ട് ആഹ് പാര - എന്നിട്ട് മടക്കി വെക്കാ അവീൽ ചേമ്മല് വെക്ക
എന്നിട്ട് എന്താ അതിന്റെ ടേസ്റ്റ്
വിണ്ടാവും
തന്നാ
ചക്കയും കൊണ്ട് ജ്യൂസ് അടിച്ചാല് നല്ല ടേസ്റ്റാ ചക്ക ജ്യൂസ് ഉം ചക്ക പായസ്‌ ചക്ക പായസ്‌ പ്പഞാ വെ ച്ച് നോക്കിഇണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ല
ആ ചക്കപായസം ഒരു ദിവസം ഞങ്ങള് എണ്ടാക്കിനു ഇവിടെ അനിയന് ഓന് പിന്നെ ഈ ഫുഡിന്റെ ആളായതുകൊണ്ടിട്ട് ഏത് സാധനം ഉണ്ടാക്കാ അറിയും അങ്ങനെ എണ്ടാക്കീച്ച് അത് കൂഴച്ചക്കയേണ് പയഞ് ചെക്കാ എന്നിട്ട് എല്ലാരേം അണ്ണാക്കിലും സ്റ്റക്ക് ആകാണ് അതിങ്ങനേ അമ്മാ പിന്നെക്കെ ഒരാളെ ആദ്യം വ മുണുങ്ങി ഒട്ട് ഇട്ട് പിന്നെ വണ്ടിയില് കയറുമെ കെട്ടി വലിക്കാര് പർണമാരി ആയി
ചക്ക പായസം എന്ക്ക് ഇഷ്
എന്നിട്ട് പിന്നെ ഞങ്ങളതിത്തെ ചക്കക്കെ നല്ല മാറ്റി എടുത്തിട്ട് അതെന്താന്നറിയ ച ക്ക മിക്സിയിൽ അടിച്ചിക്കണ് വേവിച്ചൊക്കെ നല്ല ചേർക്കണ് ക്ഷെ എന്നാലും ഇതിന്റെ ആ ഒരു വലിവ് വലിച്ചില് വലിച്ചില് പോലെണ്ട്
ഓ
നല്ല ബുദ്ധിമുട്ട്
ചക്ക പായസടിപൊ അല്ല ചക്ക ജ്യുസടിപൊളിയാ
ആ
നല്ല രസം ഇണ്ടാവും അവിടെ ഫുള്ള് പയഞ്ചക്കെയാണ് ഒള്ളത്
ഉം ഇവിടെ അധികം പയൻച്ചക്കെയാണ് ഇവിടെ വരിക്കന് കൊറവാ നിങ്ങൾക്ക് മാങ്ങ എക്കെ എണ്ടോ നിങ്ങളെ വീട്ടിന്റെ ആ ഭാഗത്തൊക്കെ മാങ്ങണ്ട് ഹലോ
വീട്ടിന്റെ ഇവിടെ എണ്ട് ഞാൻ അപ്പുറത്തെ ചേച്ചീന്റോട് തരും ആ ആ അചേച്ചി വെരുമാങ്ങ
ആ അത് ശരി പിന്നെ
വേറെന്താ അങ്ങനെ പിന്നെ അങ്ങനെ ചക്കാട എണ്ടാക്കി ക്കി നോക്കി ചക്ക ഇട്ടോ എന്നിട്ട്
ചക്ക ഇട്ടില്ല ചക്ക ആയിട്ടില്ല മറ്റേ മർ മർത്ത്മത്തെ ഇടാനും പറ്റൂലാ പറഞിട്ട് ചക്ക ഇടാൻ വന്ന ആൾ പോയി നമ്മളവിടുത്തെ അയൽവാസിയാണ് അപ്പൊ അത് പോയിം ചെയ്ത്
ഏ ഏ
പിന്നെ വേറെ എന്തൊക്കെയെ ഇങ്ങളുണ്ടാക്കും ഇന്നാല് പിന്നെ ഞാന്
ഏഹ്
ജലദോഷം പിടി ക്കുന്ന പോലെണ്ട് പിന്നേ നിങ്ങളെ കുഞ്ഞിവാവ ഇനി ഉറങ്ങോ?
എവിടെ ഓന് രാവിലെ ഒരു ഒറക്കം ഒറങ്ങി എണീച്ചാ പിന്നെ ഓന് ഒറക്കില്ല പിന്നെ അങ്ങനെ നടക്കും
ആണോ? പിന്നെ രാത്രി ഒറങ്ങാ?
ഉം രാത്രി ഒരു ഏഴ് മണിയാമ്പോ ഒറങ്ങും.
ആഹ് ഭക്ഷണൊക്ക കഴിക്കൂലേ?
ഉം വൈതാലങ്ങനെ നടക്കണം.
ഉം എന്താ കൊട്ക്കാ മുത്താറിക്ക കൊടു
ഉം മുത്താറീം പിന്നെ ധാന്യം. പൊടികള്
ആ എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള ആ മിക്സോ? പാലിലാക്കിട്ട് ഉം ആഹ് മക്കളെപ്പഴാ സ്കൂൾ ട്ട് വരാ?
ഉം മോള് ഇപ്പ വരും ഒരു മൂന്നേ കാ മൂന്നേ മുക്കാല് നാല് മണിയാമ്പത്തേനും വരും. മോനും നാലേ കാലിന് വരും.
ഉം ആയിക്കോട്ടെ. ന്നാ ഞാൻ ങ്ങളെ പ്പൊ വിളിക്കാ.
ആഹ് ആയിക്കോട്ടെ.